ആ ഹലോ
ആ എന്താ വർത്താനം?
നല്ല വർത്താനം സുഖം തന്നെ എന്തക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
എന്താ നല്ലത് അങ്ങനെ പോണു.
ഉം
എന്താ പണി ഫു‌ഡോക്കെ കയ്ച്ചോ?
ആഹ ഫു‌ഡോക്കെ കഴിച്ച് വിടെങ്ങനെ ഒന്ന് കിടക്കേനി ഇന്ന്മാര്യേജ് ണ്ടായിനി അവ്ടെ പോയിവരെനി
ഏ വൈകുന്നേരം രാത്രിക്കെത്തെ കല്യാണേനു
ആ ആ
ഏ ഇപ്പൊ വെയിലായതോണ്ട് സ്ഥലത്തൊക്കെ നാലെണിക്കാണല്ലേ നാലരക്ക്
ആ ആആ ആ അതെ നാലണി തൊട്ട് നേരെ
ആ ആ ഇപ്പൊക്കെ അങ്ങനെ
ആ പ്പതങ്ങനെയാണേ ഇപ്പത്തെ വെയില് സഹിക്കാൻ കഴിയാണ്ട് ന്നൊ ക്കെ നല്ല വെയിലല്ലേ ഓടിറ്റോറിയത്ത് വെച്ചാണോ കല്യാണം
ഏ അത് ശരി
ഇപ്പഴത്തെ കല്യാണംന്ന് പറഞ്ഞ നമ്മള് ഉഷാറല്ലേ ഫുള്ള് നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെല്ലേ ചെല്ലുമ്പോ തന്നെ വെ വെൽക്കം ഡ്രിങ്കും പിന്നെ രണ്ട് മൂ മൂന്നയ്റ്റം ചായകള് അതേപോലെ തന്നെ സ്നാക്സ് സ്വീറ്റ്സ് സ്വീറ്റ്സ് വേറെ ഫുഡ്‌
ആ ഇപ്പൊ മുയ്വൊക്കെ ആ ആ പ്പൊ ഫുള്ള് അങ്ങൻതന്നേണ്
ആ നല്ല സെറ്റപ്പെയ്നു ഓഡിറ്റോറിയക്കെണ്ട് അലങ്കരിച്ച് ങ്ങ ട്ട് ആകെ ഞങ്ങള് കൊറച്ച് മുന്നേ ആ ഓടിച്ചടുത്തക്ക് വേറെ പോയിനി അന്ന് ഏ സിം കാര്യങ്ങളൊന്നും ഇല്ലേനി പ്പൊ ഏസിയൊക്കെ വെച്ചട്ട്ങ്ങട്ട് ഉള്ളൊക്കാ ലങ്കരിച്ച നല്ല ന
ന ക കേ ഏ അത്ശെരി ഇപ്പ അങ്ങനെ തന്നെയാണ് വര്ണേ
ആ ഹ ഇപ്പാനെവര്നതേ
ആ
നല്ല ഭംഗിണ്ട് ഏതായാലും കാണാനൊക്കെ നല്ലഷാറെയ്നു ഫുഡ് രണ്ടയ്‌റ്റം ഫുഡ്ണ്ടായ്നി സുർ ബിയാനുണ്ടായിനു പിന്നെ ബീഫ് ബിരിയാണിണ്ടായ്നടു ബ്രോസ്റ്റ് പിന്നെ സാ സദ്യയാണെങ്കില് സദ്യ വേണ്ടോൽക്ക് സദ്യ അഞ്ചൂട്ടാനും സ ണ്ടായ്നു പായസുണ്ടായ്നയ്ക്ക്
ഉം അശ ഔപൊളിയാണല്ലോ കല്യാണം
ആ ആ നല്ല രസേനു കാണാന് പരിപാടിക്കല്ലഷാറേയ്നു പെണ്ണ്നെ സ്റ്റേജക്ക് കൊണ്ടര്ണതുണ്ടായി സും കുട്ട്യേളെ ഡാൻസും
പെൺ ഏ ചെക്കന്റെ വീടേനി
അല്ല പെണ്ണിന്റെ വീ വടെ പെണ്ണിന്റെ വീടാണ്
എ ഏ ഏ ചെക്കം നേരത്തെത്തിണ്ടാവുംല്ലേ
ആ ചെക്കന്ങ്ങട്ട് നേരത്തെ വന്നീനു
ആഹ ആ ന്ന്ട്ട് ഓൾ ത് മക്ക് സ്റ്റേജ്മക്ക് നടന്ന് വര്‌നേ
ആ സ്റ്റേജ്മക്ക് നടന്നു വരുന്നന്നെ നല്ലഷാറേനു നല്ല നല്ല ഭംഗിയേനി കാണാന് ആ ആ
തൂങ്ങേ
ആഹ് അയിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കൊണ്ടന്ന് സ്റ്റേജ്ക്ക് കയറ്റി സ്റ്റേജ്മ്മ കേറിയപ്പ പൂത്തിരി പിന്നെ പല സൈസു ഏനും പൂത്തിരിയായിട്ടും പിന്നെ ഒരു എന്താ പൊകട് പൊകണ്ടല്ലോ?
ആ ആ ആ പൂൻ ന്റെ ഇതും പൊക നൊക്കെ കൊറേ
ഉം
ഇപ്പ ഫുൾ ഫുൾ അങ്ങനെ തന്നാണ്
ആ അത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇണ്ടായിന്. ആ ആ ഏത് ഇല്ലവലും ഇല്ലാത്തവരൊക്കെ അങ്ങനെന്നാണ് കുറെ
ആ ഇപ്പ അങ്ങൻ തന്നെയാണ്. ഇപ്പ ഏത് കുട്ടിയാ, കുട്ടിയാക്കാണ് ഇപ്പൊ നിർ ബന്തേ
ആ അതെപ്പ മ ആഹ് കുട്ടികളെ, കുട്ടികളെന്താ പറയണത് ത് അതീക്ക് വീട്ടുകാരും മായി മാറാണ്
ആ അതാണ് ഇപ്പൊ ആദ്യക്കെ പറഞ്ഞാല് നമ്മളെ ഇഷ്ടം, അല്ല രക്ഷിതാക്കളെ ഇഷ്ടം അങ്ങനെയല്ല ഉമ്മാരും ഉപ്പാരും എന്താണ തീരുമാനിക്കണേ അതിനന്സരിച്ച് നിക്ക. അതേനും ഇത്. ഓല് കാണിച്ചരും പറ്റിയോന്ന് ചോദിക്കും, പറ്റ് പറ്റീനെങ്കി പറ്റീനെന്ന് പറയ്യാ. അയി ഈ മുന്നേ പറ്റണം പറ്റാത് ചോയിക്കലന്നെ ഇല്ലേനു. ഓൽക്ക് പറ്റീനെങ്കിലെ
ഇല്ലേ. ആഹ് ഇപ്പങ്ങനല്ല ഇപ്പ ക്കളോട് ചോയിച്ച് മക്കള് സമ്മതത്താല് അയ് അതിനാദ്യൊക്കൊന്ന് ഒറപ്പിച്ചിടും. ആ ഒറപ്പിച്ചിട്ടിട്ട് മട്ടമ്പെലെക്കയാണിപ്പം.
ആഹ് ആ. ഇപ്പൊ ഫുള്ളങ്ങനാ ഇപ്പ ഫുള്ളങ്ങനെയാണേ
ആ
ഇപ്പന്നിട്ട് പറ്റ് റ്റീനങ്കി മാത്രേ കല്യാണണ്ടാക്കൂള്ളു.
ആ പറ്റ്ന്നെങ്കി മാത്രണ്ടാക്കി
പെൺകുട്ടികള പറ്റീക്കണ കാര്യങ്ങൾ പറഞ്ഞെങ്കി മാത്രം കല്യാണം ഇണ്ടാക്കും, അല്ലെങ്കി കല്യാണൊന്നും ഇണ്ടാക്കു ക്കുല. ഇണ്ടാക്കീട്ട് കാര്യല്ല. നമ്മളത്
ആഹ് പിന്നെപ്പൊത്, ഇപ്പങ്ങിനെ ഇപ്പൊ ആ അതെ പെണ്ണിനും ജോലിയാണ് ഇപ്പഴത്തെ കാലത്ത് മാപ്പിളക്ക് ജോലി വേണം അങ്ങനെയൊക്കെള്ളപ്പത്തെ ഡിമാൻഡ്
അതാണേ ഒരു പെണ്ണ് ഇപ്പ ടീച്ചറാണെങ്കില് കെട്ഒരു ആ കെട്ടണ ആണ്- മാഷാണെങ്കില് ചറാണെങ്കില് ഒ ല് കെട്ടുന്ന പെണ്ണും ടീച്ചറാക്കരം അല്ലെങ്കിൽ എന്തേയ്‌ലും ജോലിക്കാരായിക്കണം. അത് നല്ല ജോലിയന്നേ വേണാണോ
അതെ അതെ അങ്ങനേണ്പ്പൊ
ഉം
ഇപ്പോഴത്തെ കാലത്ത് ജോലി ഇല്ലാത്തോലാരൂല്ല ആഹ് ആഹ്
അതങ്ങനേണ് കാരണം കുട്ടികളാണ് നിക്കാള്ളത് അല്ല മുമ്പ് ല്ലോര്ക്ക്‌ അതൊന്നും അറീല്ലല്ലോ ന്ന്ട്ട് മുമ്പ് ല്ലോര് രക്ഷിതാക്കൾ അതിനു അനുസരിച്ചു നിൽക്കും. എന്നിട്ട് വും അവ്ടെല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ- ഒക്കെ സഹിച്ച് എത്രണ്ടെങ്കിലും വീട്ട് വേല -
അതോണ്ടന്നല്ലേ ഇപ്പൊ കൊറേ ഊം ആഹ് കൊറേ മരണങ്ങളൊക്കെ എത്ര മരണങ്ങളാണ് ഓ
ആഹ് ആത്മഹത്യാ കാര്യങ്ങളായിട്ടൊക്കെ കൊന്നതായിട്ടങ്ങനീം കൊലപാതകങ്ങള് അങ്ങനേം പിന്നെ ആത്മ- അങ്ങന്നായിട്ടയ്- ഒക്കെണ്ട്പ്പൊ ഡിവോഴ്‌- കാര്യങ്ങളാണെങ്കി അതൂണ്ട്
അതെ ആഹ് ഇപ്പൊ ഒര്കണക്കിന് നല്ലത് ഇപ്പത്തോരു നിയമമാണ് കാരണം പെണ്ണി കുട്ടീന്റെ ഇഷ്ടം അതാണ് പ-
ആഹ് അതാണ് അങ്ങനെ കാലംവരണം കാരണം ഓലാണ് നിന്ന് പോരൺണ്ടത് ഇത് പോലേണ് കാരണം ഹും ല്ലല്ലോ തൊക്കെ സഹിച്ചു പോകുന്നത് ഇപ്പത്തെ കു കുട്ട്യാക്കതൊന്നും-
അതെ ഏത് ഇപ്പ കല്യാണോക്കൊന്ന് ഉഷാറായീണ് ഞങ്ങള് വടെ ഓഡിറ്റോറിയം വന്നത് മെയിൻ റോഡിന്-
ച്ച ജോലി ആഹ് ഓല്ക്ക് പറ്റിതാ ഓല്ക്ക് കൊഴപ്പൊന്നൂല മാത്രട്ക്കും
മെയ്ന് മെയിൻ റോഡിന്റ വക്കിനെന്നേര്ന്നു നല്ല പാർക്കിങ് സൗകര്യ ങ്ങളും കാര്യങ്ങളൊക്കെണ്ടായിട്ടില്ലേ നല്ല വല്യൊരു- ഈസ് ഇത് ചെല്ണോട്ത്ത് നാലഐറ്റം വെള്ളോം കാര്യങ്ങളൊക്കേണ് ഡ്രസ്സ് കോഡ്ണ്ട് പെണ്ണിനും പെണ്ണിന്റെ ബന്ധു - ക്കാര്ക്കും ഡ്രസ്സ്‌കൊഡ്ണ്ട് നല്ല രസ- രസാല്ലേ ഡ്രസ്സ്‌കോഡോക്കെ കാണാന് ചെറ്യേ മക്കക്ക് വരേണ്ട്‌ ആ ആ ചെറ്യേ മക്കക്ക് വരേ ഏ ഐല് പറ്റി
ആഹ് അയന്നെ ഷീല ഇട്ത്ത്ട്ടായാലും വേണ്ടീല്ല പ്പത്തെ ചെറ്യേ കുട്ട്യാക്കട്ക്കേയ്
ആ ആ അങ്ങനെയല്ലേ ശീലത്തെ
ആ കുട്ടിയാക്കോക്കെ എടുക്ക അങ്ങനെ എ
എല്ലാവർക്കും പോൽത്തെെ ആ എല്ലർക്ക ഒരുപോൽത്തെ ഡ്രസ്സൊക്കെട്ട് നല്ല രസുണ്ട് സംഭവം നല്ല രസുണ്ട് ഉഷറേനി പരിപാടി ക്കെ കാണാൻ
എപ്പളാ പോയിനിയേ
ഞങ്ങള് ഒരു നാലര ന നാലര നാലേ മുക്കാലൊക്കെ ആയപ്പം പോയി അപ്പൊ കൊർച്ചുനേരായിട്ടൊള്ളൂ വെന്ന് കേറിട്ട്
ആ പിന്നെക്ക് ന്നിട്ട് പുതുക്ക പുതുക്കൊന്നും പോയില്ലേ
പുതുക്കല്ല പുതുക്കത്തിന് വേ പുതിയാപ്പള ഇങ്ങട്ട് വന്നക്കേനു ആ അയിന് പുതിയാ അപ്പളേ ഞങ്ങൾ വീട്ടുകാരെ ഒപ്പം കൂടെ പുതിയാപ്പളങ്ങട്ട് വന്നക്കേഞ്ഞു ഇവിടെ വന്നാ പിന്നെ ആ ഇടെ വന്നാണ്ട് പിന്നെഓര് എന്താ അതിന് ഫുഡൊക്കെ കഴിച്ച് പുതിയാപ്പൾന്റെ വീട്ടുകാർക്കൊക്കെല്ല കല്യാണം ഇവിടെ വെച്ചാണ്ടെനും ഒലെ ബന്ധുക്കാർക്ക് എല്ലാർക്കും കല്യാണം ഇവിടേനി ഇനി നാളെയാണ് പെണ്ണിന്റെ വീട്ടില് പെണ്ണിന്റെ ബന്ധുക്കാർക്കൊല്ലേ കല്യാണം റിസപ്ഷൻ ആയിക്കാണ്ട് ആ ഇപ്പൊ റിസപ്ഷൻ ആയിട്ടോ സംഭവം നല്ല രസാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊ
ഇപ്പൊ സാധാരണ അ തന്നെയാണ് പെൺകുട്ടികള് പുതിയണ്ണള് രാവിലെ വന്ന് കൊണ്ട് യല്ലോട്ത്തും അങ്ങനെ തന്നെ അവര് വന്ന് കൊണ്ടോവാ എന്നിട്ട് വൈകുന്നേരത്തെ അല്ല രാത്രി കല്യാണം അവിടെ ഇവിടെ രാത്രി കല്യാണം എന്നിട്ട് കൊണ്ടോയിട്ട് ക്കേ റിസ റിസപ് സെപ്ഷൻ ആക്കി കഴിക്ക അങ്ങനെയാണ്
ആ സംഭവം നല്ല രസേനു കല്യാ പിന്നെയാണ് ആദ്യപ്പ കുട്ടികളൊക്കെ എങ്ങനെ ഡാൻസ് കളിച്ചിട്ടേ കുട്ടികൾക്കെല്ലാം ഇതൊക്കെ വല്യ ഉത്സാവും ആ നല്ല നല്ല സൗണ്ടില് പാട്ടുംണ്ട് ആ ഡാൻ കളിക്കെനു അയിലാണെങ്കീ ക്കെ ചോറ്ന്നവര് സീസൊക്കെ ഇങ്ങനെ പോയി മാങ്ങി പോയി മാങ്ങക്കൊള്ളന്ന് അങ്ങനെ തിന്ന കുട്ടികളൊക്കെ ഓരോ ടിഷ്യൂ പേപ്പറൊക്കെ എ നിറച്ചിട്ട് കൊണ്ടരാ കയിക്കാ
അത പരിപാടി ഡാൻസും കാണലും ആയി സ് പരിപാടി കാണലുയി
ആ അതെ ആ ഓൽക്കങ്ങനെ കഴിക്ക ചെയ്യ നല്ല രസല്ലയോ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ ഡാൻസ്സളിക്കണ കാണാന്
ആ ഡ്രസ് കോഡ് ഇട്ടാണ്ട് വില കുട്ട ഒരേ മാതിരിക്കത്
ആ പിന്നെ പെണ്ണിൻ പെണ്ണിന്റെ കു എളയന്മാരോ ആരൊക്കെയാണുള്ളേ
ആ വല്യട ഡാൻസ് ഉണ്ടായിനോ
ആഹ് വലിയോരെ ഡാൻസും ഭയങ്കര റസീനീ ആ ആ ഇന്നലെ പോയിട്ടില്ല അവിടെ പിന്നെ നാല് ദിസം മുമ്പേപോ ഇത് കല്യാണംങ്ങീനി ഞാൻ പിന്നെ പോയില്ല അവിടുന്ന് എട്ടന്നൊക്കെ എല്ലാരും പോയിന് ആ മെഹന്തി
പെണ്ണുങ്ങളെ വീട്ടിലാണ് കല്ല്യാണം ആണങ്ങൾക്ക്ണ്ട് ആണുങ്ങൾക്ക് ആണ്ട് മുറിക്കലൊക്കെണ്ട്ല്ലോ പെണ്ണുങ്ങൾതാണ് നാലീസം മുന്നേ തുടങ്ങല്
ആ നല്ല രസെ ഏതായാലും കല്ല്യാണോക്കെ അടിച്ചുപൊളിച്ച് പൊന്നു മക്കള വെച്ചൊന്ന് കിടന്നാ മതി വേറെ എന്താ പ്രത്യേകിച്ചൊന്നില്ല കൊട്ടന്നാല് ശരി
ആഹ എന്ന കൊടന്ന ശരിന്നാ